ഹലോ
ആഹ് കേൾക്കാവൊ?
ആഹ് കേക്കാ.
ആഹ് ന്താണ് വിശേഷം?
സുഖം. എന്താ വിശേഷൊക്കെ?
വിശേഷൊക്കെ സുഖം. ചൊറഴിച്ചൊ? ഉം. മാരീഡ് ആണൊ? മാരീ ഇല്ല കഴിച്ചില്ല.
അതെ
മാരീഡാണൊ? ഹലൊ, ഹലൊ?
ഹലൊ
മാരീഡാ ണൊ? മക്കളൊക്കെ.
മാരീഡാണ്.
മക്കൾക്കെ
മക്കള് സ്കൂൾ പോയതാ.
കേക്കാം വയ്യേ?
കേക്ക്ണ്ട്.
എത്രേല് എത്രേലാ പഠി ക്ക് ന്നാ
മോന്
സിലാ പഠിക്കുന്നത്? ആയില്ല് വെച്ചാല്ലെ. ആഹ് ഓരാള് ള്ളാ.
അല്ലല്ലാ. മൂന്നാള്.
ആഹ് മഴ് താഴെള്ളതാ.
മറ്റൊൻ ഉം. താഴെ രൺ മറ്റോന് നാൽല്ല്. മറ്റോൻ പിന്നെ അംഗൻവാടി പോവും.
ആഹ് മൂന്നും ആമക്കളാണൊ?
ആഹ് ആഹ്
ആഹ്. ഉച്ചക്ക് എന്താ സ്പെഷ്യലൊക്കെ?
ഇന്ന് തക്കാളി കറിയും, മുട്ട പൊരിച്ചതു ആണ്.
ആഹ്. ആ നമ്മള് ഒറ്റയ്ക്ക് ആവു മ്പം പിന്നെ എന്താക്കിയാലും കൊഴപ്പല്ലല്ലൊ. മ.... ക്കളും കൂടെ ഒണ്ടെങ്കിലല്ലെ സ്പെഷ്യലായിട്ടൊക്കെ. ഒറ്റയ്ക്കാ വുമ്പ തിന്നാനേ തോന്നൂലല്ലാ.
ഇല്ല. ഓല് പോയാ പിന്നെ ആരുല്ലല്ലൊ.
അതെന്നെ. ഒറ്റയ്ക്കായ തിന്നാനും തോന്നൂല ഇങ്ങെ വെശപ്പ്ന് വെലോം തിന്നേയും വേണം.
ഉം പിന്നെ എന്തൊക്കെ നിനക്ക് എത്ര ആൾ ഉണ്ട്.
എനിക്ക് രണ്ടാള് ഒരാൾക്ക് മൂന്നര വയസ്സ് അവള് പ്ലേ സ്കൂളിൽ പോയേക്ക്ണ്. പിന്നെ ഒരാൾക്ക് മൂന്ന് മാസം.
ഏഹ് പിന്നെ എന്താ ചോറ്ന്നോ
ഇല്ല ഇല്ല കഴിച്ചില്ല.
ആഹ് പിന്നെ
പിന്നെക്ക
ഞ്ഞാര പിന്നെന്താ
പിന്നന്തുല്ല.
ആഹ് ആ കൃഷിയെല്ലാം ഉണ്ടോ വീട്ട്ല്
ഏഹ്
കൃഷി വല്ലതും
കൃഷിയ ആ വായ അങ്ങനെയൊക്കെണ്ട്. ഉം
അത്യാവശ്യത്തിന്ള്ള ഉണ്ടല്ലേ ആഹ്.
ആഹ് അതാ സ്വന്തം.
സ്വന്തണല്ലേ
ഉം ഉം
ആഹ് പിന്നെ
പിന്നൊക്കെ
മീനൊന്നും കിട്ടിയില്ലല്ലേ ഇന്ന്.
ഇല്ല മീൻ ഇതിലേ പോകും ഒക്കെ ചെയ്യും പക്ഷേ വാങ്ങിയിട്ടില്ല.
ആഹ്
ഇഞ്ഞ് വെകുന്നേര ഒക്കെ വാങ്ങാ വിചാരിച്ച്.
ആ വൈകുന്നേരം വേറെ കാപ്പിയാണോ ഉണ്ടാക്ക്‌ണേ. രാത്രി ഓ ഓ പിന്നെന്തരാ ആ അങ്കൻവാടി പോണന്ന് പറഞ്ഞാ ആൾ എത്ര പ്രായമുണ്ട് മൂന്നോ നാലാ.
ആ മൂന്ന്.
മൂന്ന്.
ഉം ഉം ആഹ്
ആഹ് ഇവിടെ നമ്മളെ അംഗൻവാടി ഇവിടെ കുറച്ച് നടക്കണം കേട്ടോ.
ഏഹ്
ആ അപ്പാണെങ്കിൽ എനിക്ക് പൊടിക്കൊച്ച് കൂടെ ഉള്ളതത് കൊണ്ട് അങ്ങോട്ട് നടന്നു പോകവാൻ പറ്റൂല.
ആഹ്
ഭയങ്കര പാടാ
ആഹ് ചെറേത് ചെറ്ത് ഒറങ്ങാ
ആഹ് ചെറ്ത് താ ഒറങ്ങുവായിരുന്ന്
ഏഹ് ഏഹ്
അത് എഴുന്നേറ്റതപ്പാ അവൻ വന്ന് പറഞ്ഞത് ആഹ് അതെ എഴുന്നേറ്റ് കെടക്കുന്നു ഞാന് ഇവളെ കൊറച്ച് ജോലി ഉണ്ടായിരുന്നു അതൊണ്ട് അപ്പർത്തവ്ടെ അമ്മായിമ്മന്റൊക്കെ അട്ത്ത് കൊണ്ടാ കെടത്തിരുന്നേ
ഏഹ്
ആഹ് അങ്ങനെ രാത്രി ഒറക്കവില്ല ഇ പ്പോള്ള ഒറക്കേ ഒള്ളു ഞങ്ങക്ക് അമേരിക്കയാണ് അതാണ് ഞങ്ങള് അമേരിക്കേലാണ് വിചാരിച്ച്
ഏഹ്
രാവിലെ എഴുന്നേറ്റ് രിക്കും രാ അല്ലാ രാവിലെ ഒറങ്ങും രാത്രി ഒണന്നിരിക്കും
ആഹ് ആഹ്
ഓഹ്
പിന്നെന്താ
പിന്നെന്താ ഇപ്പ അവരെല്ലാം ജോലിക്ക് അങ്ങനെല്ലം പോകും
ഇല്ല ഇവടെ വീട്ട്ലിരിക്ക
ആഹ് പോയിരുന്നോ മുന്നെ
പോയിട്ടൊന്നുല്ല.
ആഹ്
അല്ല ആഹ് ആഹ് പിന്നെ ഒന്നിനും പോയില്ല
ആഹ് അല്ലാ അതിന് മുന്നേ വല്ല കോഴ്സും ചെയ്തായിരുന്നാ
ഇല്ല ഒന്നും ചെയ്തില്ല കമ്പ്യൂട്ടറിന്റെ ഇതിനൊക്കെ നോക്കീനി പിന്നെ
പോയില്ലല്ലേ
പിന്നെ പോയിട്ടുല്ല, പിന്നെ പോവാൻ കഴ്ഞ്ഞതുല്ല ഇപ്പങ്ങനെ വിചാരിക്കും എന്തിനേം പോയാ മതിയായിരുന്നുന്ന്
ആഹ് അത് ഇപ്പഴും ചെയ്യാലോ ഓൺലൈനായിട്ടൊക്കെ ഇപ്പ ഇഷ്ടം പോലെ ഇതൊക്കെ ഉണ്ടല്ലോ
അല്ല വീട്ട്ലിങ്ങനെ ഒറ്റക്ക് ഇരിക്കുമ്പളെ
ആഹ് ശെരിയാ അല്ല പിന്നെ മക്കളൊക്കെ പോവാ പിന്നെ നമ്മളോറ്റക്കല്ലെ അപ്പൊര് എട്ടൊമ്പത് മണിയായി കഴിഞ്ഞാ മക്കളെല്ലാരും പോവും
അതന്നെ പിന്നെ ഓല് വരുമ്പളേ ആഹ്
അപ്പം എന്തിനെ ചെറിയ ജോലിക്കൊക്കെ പോയിര്ന്നെങ്കി അവര് വരുമ്പത്തിന് നമുക്ക് തിരിച്ച് വരിയേം ചെയ്യാം
അതന്നെ ഹ്മ്മ്
ഏഹ് ഏത് വിഷയ എടുത്തത് പ്ലസ്ടു ഒക്കാ
ഞാൻ ഹ്യുമാൻ്റിസായിരുന്നു.
ഹ്യൂമറ്റീസായിര്ന്നാ
ഹ്മ്മ് ഹ്മ്മ്
ആഹ് ഞ ഞാനും ഹ്യുമാൻ്റീസായിരുന്നു
ഹ്മ്മ്
ഞാൻ പിന്നെ ഏഹ് അവ്ട്ന്ന് ഹുമാന്റിസ് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറ് പഠിച്ചായിരുന്നു കമ്പ്യൂട്ടറ് പഠിച്ച് രണ്ട് രണ്ടര മൂന്ന് വർഷം അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്തായിരുന്നു
ഏഹ് ഇപ്പ ജോലി ഇണ്ടോ
കൊച്ചക്ക ആയപ്പ പിന്നെ വേണ്ടന്ന് വെച്ചു മൂത്ത കൊ ച്ചാ മൂത്ത കൊച്ച് ആയപ്പോ വിചാരിച്ച് ഇനി അവൾക്ക് മൂന്ന് വയസൊക്കെ ആകുമ്പത്തേനും വല്ല ജോലിക്കും പോവാന്ന് അവക്ക് മൂന്ന് വയസായപ്പോത്തിന് അടുത്തതായിഇനിപ്പോ എന്തെരെയ്യാൻ
അതന്നെ അതന്നെ നമ്മളെ ജീവിതം.
അതാണ് ഇഞ്ഞ് ഇവന് മൂന്ന് വയസ് ആകുമ്പോത്തനെ ക്കെ പ്രത്യേകിച്ച് ഒന്നുംല്ലെങ്കി വല്ലയിടത്തും പോവാ അതാ ഇൻഷാ അള്ളാ അങ്ങനെ അങ്ങനെ വിചാരിച്ചിരിക്കുന്നു.
മ്
ഒറ്റക്കിരി ചുമ്മാ ഇരിന്നു മടുപ്പ ഇവനെ എനിക്ക് പിന്നെ പ്പം
ആഹ് ഓന് ള്ളോണ്ട് പിന്നെ കൊഴപ്പല്ല ഓന്റെ കൂടെ അങ്ങനെ കളിച്ച് സമയം പോകും
നമ്മള് ഇമ്പടെ ഹസ് ബൻഡ് വീട്ടിലാണ് ഇവിടെ എല്ലാരും ഉണ്ട് ഒരു കൈമാറി എടുക്കാനാണെങ്കിലും
ആഹ്
ആഹ് നാത്തനും മ്മ അമ്മായിമ്മ ഒക്കെ ഉണ്ട് ആഹ്
നമ്മളൊക്കെ ഒറ്റക്ക് ആയോണ്ട് ആരും ഇല്ല മിണ്ടി പറയാനും ആരൂല്ല ഫോണും നോക്കി അങ്ങനെ ഇരി
എത്ര അതാ എത്രേ ന്നും പറഞ്ഞഞ് ഫോൺ നോക്കും ഇപ്പൊ രാവിലെ വരെ പോയിട്ട് വൈന്നേരം വരെ അല്ല അവര് പോയി കൊറച്ച് കഴിയുമ്പത്തിന് ഇല്ല അവര് പോയി കുറച്ച് കഴിയുമ്പോത്തന് ക്ലീനിങ്ങും താ പാത്രം കഴു ബാക്കി എല്ലാം തീരും ഒര് പോവ്മ്പോത്തിന് ഫുഡ് ങ്ങട്ട് ആവും അത് കഴിയുമ്പം കുറച്ച് ഒരു ഒന്ന് ഒന്നര മണിക്കൂറിനകത്ത് ബാക്കി ജോലിയല്ലാം തിരും. പിന്നെ വൈകുന്നേരം വരെ ഫോണും തോണ്ടി ഇരിക്കാൻ പറ്റുവേ അതിന് ഒര് ലിമിറ്റ് ഇല്ലേ ഹ.
ഉ.
ചുമ്മാ ആവോ അപ്പോ ഇരുന്ന് ഇരുന്ന് മടുക്കൂല്ലേ
മടുക്കും
പിന്നെ വെക്കേഷനൊക്കെ എവിടേലും പോയോ
ആഹ് കക്കാടം പോയില് അങ്ങനൊക്കെ പോയി
ആഹ് ആഹ്
ഉം.
കൊണ്ടോട്ടി ഫസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ ഇപ്രാവിശ്യം കൊണ്ടോട്ടി ഫെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ
ആഹ് അതിന് പോ പോയില്ല അത് ഞങ്ങളവടെ
അത് വലിയ ഭംഗിയൊന്നും ഇല്ലായിരുന്നു. ആ പൂവിന്റെ എടേ നിന്ന് ഫോട്ട ടുക്കാന്ന്ള്ള മാത്രള്ളാരുന്നു അല്ലാ
അതന്നെ ഉം ആഹ് ആഹ് പണികളൊക്കെ കഴിഞ്ഞോ
ആഹ് അതൊക്കെ രാവിലെ കഴിഞ്ഞു
ഉം.
ഞാ കാപ്പി കുടിക്കാൻ സമയ ആവുമ്പോത്തിനും അതൊക്കെ ഒതുങ്ങും
ആഹ്
പിന്നെ ഇന്ന് നമ്മള് ഉച്ചക്ക് ആഹാരം വെളീന്നാക്കാമെന്ന് വിചാരിച്ചു അപ്പം തീരെ ജോലികളൊന്നും ഇല്ലായിരുന്നു കാപ്പി പരിപാടി മാത്ര ഒള്ളായിരുന്നു.
ആഹ് ആ പണിയണ്ട് കുറഞ്ഞാന്നെ കൊറെ കൊറയും
അതാണ് ഇനിയിപ്പോ വൈകിട്ട് വന്നിട്ട് ന്നിട്ട് രാത്രിത്തിനുള്ളതല്ലോ നോക്കണം അതേ ഉള്ളു ഒരു പണിയായി അത് മണി എന്നുള്ള മാത്രല്ല അപ്പൊ മക്കളൊക്കെ കാണൂലെ അപ്പൊ ഒന്നിനും സമ്മയ്ക്കൂലാ അഞ്ച്. മിനുട്ട് എവിടെലും നൽക്കുമ്പോ ഒരാൾ പരാതി കൊണ്ട് വരും ആ പരാതി ഒതുക്കുമ്പോ അപ്പറത്തെ ആള് കരച്ചില് തുടങ്ങും. ഇത് തന്നെ. ആഹ് പിന്നെ
ഉം പിന്നൊക്കെ ങ്ങള് എവിടെയും പോയോ
ഞങ്ങള് ഏഹ് എന്റെ ഞാൻ ജൻ ജന്മനാട്ന്ന് കൊറച്ച് വിട്ടായിരുന്നു താമസിക്കുന്നത് അപ്പൊ അവിടൊക്കെ പോയിട്ട് വന്നു. ഇവിടെ തറവാട്ടിലൊക്കെ പോയിട്ടൊക്കെ വന്നു.
അ ആഹ് ന്ന് എവിട്ക്ക ഭക്ഷണം കഴിക്കാൻ പോണെ അവിടെ അടുത്ത് തന്നെ ആയിരിക്കും.
ആഹ് ഇവിടെ അടുത്തെന്നെ പുതിയൊരു കട തൊടങ്ങിയിട്ടുണ്ട് ഹോട്ടല് മാത്രല്ല അപ്പ നമ്മളാണെങ്കിലും കൊറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ട് കൊച്ച് സ്കൂളിലൊക്കെ പോകുന്നോണ്ട് സ്നാക് സും അതും ഇതൊക്കെ വേണോല്ലോ
മ്മ് ഉം
വേണെങ്കി കളറൊക്ക വാങ്ങിച്ചച്ച് ഡീസൽ പറയുന്ന താണെങ്കില് കൊച്ചുങ്ങള് മെഴുക് കളർലൊക്കെ ക്രയോൺസൊക്കെ പേപ്പറിന്റെ പേപ്പർ ബോക്സിന്റെ ആവുമ്പോ പെട്ടെന്ന് കീറൂല്ലേ കൊച്ചുങ്ങള്
ആഹ് ആഹ്
അതോണ്ട് സ്റ്റീൽ ബോക്സിന്റെ വാങ്ങാനൊക്കെ പറഞ്ഞ്
ഏഹ്
പിന്നെ യൂണിഫോം തയ്ച്ചതൊക്കെ ഇന്ന് കിട്ടുംന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ എല്ലാ ത്തിനും കൂടെ പോണം മക്കള് വരുന്നതിന് മുന്നേ പോയിട്ട് അതെ ഇനിയിപ്പ ഇവിട് അവിടുത്തെ ജോലികളൊക്കെ തീർന്നിട്ടൊക്കെ ഇറങ്ങുമ്പോത്തിന് ഒരു സമയാവൂലേ
ആഹ്
പിന്നെ മക്കള് വരുമ്പോത്തിന് തിരിച്ചുവരാൻ പറ്റിയില്ലങ്കിലോ
മ്മ്
അതോണ്ട്
മ്മ് ആഹ് ആഹ്
ആഹ്
പിന്നെന്തൊക്കെ
അങ്ങനൊക്കൊള്ളൂ കാര്യങ്ങള് ആഹ് എങ്കി ശെരി വിളിക്കാം